ങ്ങേ
ആ വറത്താണ് വലക്കും സ്ലാം
എ നല്ല വർത്താനം സുഖമാണ്. ഉം പരിപാടിതാ ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങന ഇരിക്കണു.
ഉം
ഉം കഴിച്ചോ?
അ കായിച്ചോണ്ട് നിക്കണ്.
ആ എന്താ മക്കളൊന്നും വന്നില്ലേ?.
ഇല്ല ഒനിപ്പം നാലരയാകുമ്പോ വരും.
അതെ ആ എത്രാളാ?.
രണ്ട്.
ആ ആ
ഉം നളെരാൻ പോണ്ട വരും.
ആഹ്
വെള്ളം കിട്ടിയപ്പോ വെള്ളം വരാൻ നേരമ്പോേക്കൊക്കെ പണിയന്ന്
ആഹ് ആ ആവള്ളം ണ്ടെങ്കിൽ തന്നെ പണി നടക്കുള്ളും.
ഉം
ഉം പിന്നെ എന്താ വിശേഷം. ഹസ്ബൻ്റ എന്താ ചെയണ്?.
ഇൻഡ്രസ്സ്യൽ പണിയ.
അതെ ആഹ ആഹ ആ എനിക്ക് രണ്ടാള്. രണ്ട് പെൺകുട്ടികളാ, ഒരാ പത്ത് ഒരാള് പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു.
ഉം
ചെറിയാൾ ആറില്ല്.
ഉം. എന്റെ രണ്ടാം ക്ലാസിനും, ചെറുത് എൽ കെ ജിയിലും.
ആഹ് ആഹ് വേറെന്താ വീട്ടിലാരൊക്കെ ഉണ്ട്.
ഹ് സ്വന്തം വീടാ
അതെ ആഹ്
ഞാനും ഹസ്ബൻ്റു രണ്ട് മക്കളും.
ആഹ് ഉമ്മയും വപ്പേക്കേ
ചോക്കൻ
ആഹ് ആ ഹ്
ഉമ്മല്ല വാപ്പ.
അതെ ആ തറവാട് വേറയാ?.
അഹ് താറവാട് വേറയാ
ആഹ എത്ര മക്കളാപ്പ. എത്ര മക്കള്ണ്ട്.
ഇ വേണ്ടത്.
അതെ ആഹ് ആഹ്. വേറെന് ഏഹ്.
ന്നന്തേ കറി ച്ച്.
ഉം ഇന്ന് പരിപ്പുകറി.
ഉം അഞനാണ് പഴപ്പും കണ്ടീനു.
ഉം.
തെങ്ങാര്ച്ചില്ലന്നുള്ളോ താളിച്ച വച്ചിച്ചിന്
ആഹ് ആഹ് ഞാകറ്യോന്നും വെച്ചിട്ടില്ല ഇന്നൽത്തെ കറിണ്ടാരു ന്നു.
ഉം.
ആ ഉം ട് മാറണെ തെരക്കൊക്കാ യിട്ടേ. ഏഹ് വീട് മാറലേന്നീ ഏഹ്.
ഉം ഉം.
ഉം അതിന്റെ തെരക്കും കാര്യങ്ങളൊക്കായിറ്റ്.
വാടയ് ക്കാ
ഏഹ് ആ വാട
ഉം.
ജോയിനായിട്ടൊക്കെ മൂന്നാലൂ സായി പക്ഷേ യിവ്ണ്ടായിന്നില.
ഉം.
ഒഴിവ്ട്ടപ്പോങ്ങനെ വി ളിച്ചതാ ആറേഴ് കോളായിട്ടോള്ളു.
ഉം.
ഉം പതിനച്ചാണെലുംലാവണല്ലോ.
ഉം ഞാൻ.
അഹ് എത്തരായി?
ഇന്റെ പതിനാല്.
ആഹ് ആഹ്. വേറെന്താ ന്നെ ജോയിനായിട്ട് കൊറെയോ?
ഞാൻ വള്ളി യാച്ച ഞാറാ കഴിഞ്ഞ ഞാറാഴ്ച്ച ഇതിനമ്പത്തെ ഞായറാഴ്ചട്ട് ഞാൻ ജോയി ആയിണ്ട്.
ആ ആക്റ്റീവായത് വെള്ളായിച്ചേണ് പക്ഷേ. വിളിക്കാപറ്റാഞ്ഞട്ടേയ്.
ഉം.
പിന്നെ മഴതായിട്ട് ഓയിസോര് കേ ക്കൂല്ല അങ്ങനെക്കെരുന്നു.
ന്തിനതിനെ പറ്റി പറയാൻ പറ്റൂല്ല.
ആഹ്.
ഉം ന്നെന്താ?
ഞ ന്നെങ്ങനെ വീട് മാറലൊക്കാ യിട്ട് ഒരേ തെരക്കും കാര്യങ്ങളും.
ഉം.
ഇന്നാപ്പൊരു ഫ്രീ ആയിക്ക്ണ്.
ഉം.
ഉം ഏട്ടനും മാറിയിരുന്നു അപ്പൊ ഞങ്ങളും മാറിയിരുന്നു അപ്പ അങ്ങനെയൊക്കേണ്.
ഉം.
ഉം
ഏട്ടനും വാടകേലാ
ആഹ് ഓരും വാട, സ്വന്തം വീട്ടന്ന് ന്നെണ് പോണ് പശേ വീട് സൗകര്യം കമ്മ്യായിട്ടേയ്.
ഉം.
ബാത്റൂമിന്റെ പ്രശ്നക്കെയി അയ് കാരണം.
ഉം.
ഞങ്ങള് വീട്ടില് പിന്നെ ഷെഡ്ഡ് കെട്ടീട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു
ഉം
സൗകര്യം വന്
ഞങ്ങളും ഇപ്പൊ പുതിയതായി ഇപ്പൊ താമസായിട്ടൊള്ളൂ
ആഹ് ആഹ് അപ്പൊ പിന്നെ ബാത്റൂമ്ക്കൊക്കെ പോണങ്ങി വെളിയിലാണ് ബാത്റൂം കൊറച്ചങ്ങട്ട് പോണം അപ്പൊ അയ്ലൊക്കെ പ്രശ്നങ്ങള്ണ്ട്
മാറി പോവാല്ലേ
ഏഹ്
മാറി താമസം
ആഹ് മാറിതാമസിച്ച് അതന്നെ അത് കൊടുത്തിട്ട് എന്തേലും ചെയ്യാന് ണ്ട അങ്ങനെ
ഉം
ഉം കൊഴപ്പല്ല മാസം വാടക അങ്ങനെ കൊടുക്കണംന്ന് മാത്രം
ഉം
ഉം
അപ്പോ ഇപ്പൊ തറവാട്ടിന്നിപ്പൊ ങ്ങട് സ്വന്തം പോരെയ്ക്ക് മാറിയിട്ടൊള്ളൂ ഒരു മാസമായിട്ടൊള്ളൂ
അതെ അപ്പൊ തറവാട്ടിലാരാ
അത് അവിടെ എളേച്ചന്മാരുണ്ടാവും
ഒരെളച്ചന് തറവാടിന്റെ അപ്പുറത്ത് തന്നെ ഒരളച്ഛൻ പെരണ്ടാക്കണ്.
ഏഹ് ആഹ്
രണ്ടാള്ണ്ട് ആണ്ട് പോവാന് ഒരാള്ണ്ട് പോവാന് തറവാട്ടിൽ നിന്ന് ഒരു സ്ഥലം നോക്കിക്കൊണ്ട് നിക്ക്ണ്ട് ഇപ്പൊ ആരും അയ്‌ന് നിന്നീല്ലാനൊള്ളൂ
വേറെന്താ പിന്നെ
ആ സ്ഥലം
ആഹ് വള്ളല്ലാത്തോണ്ട നേരം വൈകിയത്
ആഹ് ഏഹ്
വെള്ളല്ലാത്തോണ്ടാ നേരം വൈകിയതെന്ന് ചോയ്ക
ആഹ് അത് ഞങ്ങക്ക് കിണറില്ല
ആഹ്
ഇപ്പൊ ഇവിടെ ജലനിധി ഇല്ലേ വല്യ ടാങ്ക് അപ്പൊ അയിന്ന് ഇണ്ടാക്കലാ
ആഹ് ഞങ്ങൾക്കും ഇതുപോലെ ലൈൻ വെള്ളം തന്നെയാണ്
ഉം
രാത്രി വന്നാ രാവിലെ നിക്കും ചെയ്യും, അപ്പൊ ഞങ്ങള് വന്ന് വന്ന പ്പൊ ടാങ്കില് ഒന്നും ഉണ്ടായിരുന്നില്ല അത് കാരണം കേറ്ണ വെള്ളം ഞങ്ങൾ ഉപയോഗിക്ക അങ്ങനെ കഴിയും ചെയ്യും
ഉം
അങ്ങനെ നിറഞ്ഞു നിൽക്കണം എന്നാലേ വെള്ളം കിട്ടുള്ളൂ
ഉം
അപ്പൊ ഞങ്ങക്ക് അറിയില്ല വരുന്നീന് മുമ്പേ ഓൺ ആക്കിടണം അത് ഞങ്ങക്കറിയില്ലല്ലോ
ഉം ഉം
പിന്നീട് തലേ ദിവസം ഓണർ വന്നപ്പോ അയാളാണ് ചെയ്തത് ഓണാക്കിയിട്ടില്ലേ ചോദിച്ചി ന്നട്ട് അയാളോണാക്കാ ചെ
ഉം
ഉം
ഞങ്ങൾത് പിന്നെ ഒന്നരാള വരൊള്ളു
ആഹ്
ടാങ്ക ടാങ്ക്ക്ക് ഞങ്ങൾ മോട്ടർ വച്ചതാ
അതെ ആഹ് ആഹ്
അ ടേങ്ക് തായേം ഞങ്ങൾ മോൾലാ അപ്പൊ കണക്ഷൻ കിട്ടൂല
ആഹ് ആഹ് ആഹ്
ഇപ്പൊ കൊറച്ച പൈസണ്ടേ കൊടുത്താലും മാണ്ടില്ല
ആഹ് ആഹ്
വേനലാവുമ്പൊ കൊറച്ച് കുടുങ്ങും
ആഹ് അപ്പൊ വെള്ളത്തിന് ഇതാ ഇതേക്കാരം
ഉം
ഉം ടേങ്കി താഴെ ടേങ്കി താഴെയാകുമ്പോ കേറാൻ ബുദ്ധിമുട്ടല്ലേ
ആഹ്
ഉം
മോട്ടർ ഇട്മ്പോ കോയപ്പുല്ലാ അല്ലാതെ കണക്ഷൻ കിട്ടൂല
ആഹ് ആഹ് അത് അത് കേറാന് ബുദ്ധിമുട്ടാണ് മേലെക്കേറാന് ബുദ്ധിമുട്ടാണ്
ഉം
ക്കി പിന്നെ ഇവിടെ പിന്നെ വെള്ളം ഇല്ലാത്ത കാരണം ഇവിടെ വന്നോല് പോയപ്പോ ബാക്കിയുള്ള വെള്ളം കൊണ്ട് അവര് ഇത് വൃത്തിയാക്കൊക്കെ ചെയ്തപ്പോളേ ടേങ്കി കാലിയായി രണ്ടുസം മുന്നേ തൊർന്നിട്ടാല് അത് നിറഞ്ഞിട്ടുണ്ടാവും വരുമ്പോത്തിന്
ഉം
അത് അയിനറീല്ലല്ലോ നമ്മക്ക് അറീല്ലല്ലോ വാടകക്കൊക്കെ നമ്മളാദ്യയിട്ട് പോവല്ലേ ഓണറോടെ പറഞ്ഞൂല്ല ന്നെ അയാൾ വന്നപ്പോളാ അയാള് തുറന്ന വിട്ടത്
ഉം
വ്ടത്തെ വള്ള ബില്ലി വരണ്ടാർഞ്ഞിട്ട് അവര് പൂട്ടിട്ട് പോയതാണ്
ഉം
ഉം
കൊറേൾകാരണ്ട് ക വെള്ളത്തിൻ്റെ പൈസയും കൊട്ക്കൂല്ല കറൻ്റിനുള്ളതും കൊട്ക്കൂല്ല
ആഹ് ആഹ്
ഇന്നാ വെള്ളം കിട്ടാത്ത കിട്ടാഞ്ഞാ പരാതിം പറിം ന്നാവടെഷ്ടം പോലണ്ടത്
ആഹ് ഇത് പിന്നെ ആള് ള്ള എല്ലാരും ഉണ്ടായിരുന്നില്ലോ ഇന്നലേ ഞങ്ങളിർന്നതേ അപ്പൊ ശനിയാഴ്ച മുതല് എല്ലാരുംണ്ടല്ലോ
ഉം ഉം
ക്ക് വെള്ളോം വാണല്ലോ നല്ല
നുവാ
ആഹ് പിന്നെ നമുക്കൊളുട്ക്കാനും ഇതിനൊക്കെ വെള്ളം മാണെ
ആഹ് പിന്നെ ങ്ങ ആവുന്നേ രണ്ടായിരായോണ്ട് ആയിരം ലിറ്റർണ്ടങ്ങൾത് ടാങ്ക്
ആഹ്
രണ്ടീസ്തിന് വാഷിംഗ് മെഷീൻള്ളതോണ്ട് രണ്ടിസ്ത്തിന് തികച്ചു കിട്ടുള്ളു
ആഹ് ആഹ് ഇത് പിന്നെത്ര ടേന്നൊന്നും അറീല്ല മോൾലാണ് കാണാനൊന്നും പറ്റില്ല
ഉം
ഉം ഞങ്ങൾ ഇരിക്ക്ണോട്ത്ത് ഒന്നുണ്ട് അത് താഴത്തുള്ളവര് അത് ഓണർ ആദ്യം ഇരുന്നീന വലിയ ടാങ്ക്യാക്കെ
ഉം
ഉഅ പിന്നെ വലുതാ എന്താ അറിയില്ല
ആഹ് കൊടു
വെള്ളം ഫുള്ളായാ കൊഴപ്പില്ല ഫുള്ളായ ഇണ്ടാവും വെള്ളം
ഉം അന്നാ പിന്നെ കുടിച്ചാ പിന്നെ തറവാട്ടിന്ന് പറ്റില്ലെട്ട
ആഹ് ആഹ് പിന്നൊള്ള നമ്മള് മുക്കിയെടുക്കണ്ട്
ഉം നമ്മള്
കുടി കുടിക്കാൻ പിന്നെ ഡയറക്റ്റ് വരും മറ്റേത് പിന്നെ ടാങ്കിക്ക് വന്നിട്ട്
മ് മ്
അങ്ങനെ എടുക്കണ അപ്പൊ കുടിക്കാനും പിന്നെ വെള്ളം നിക്കുമ്പോ പോയക്ക് വേഗം പിടിച്ച് വെക്കാം
മ്
ഉം
ആഹ് വലിയ മറ്റേ പാൽപ്പൊടീന്റൊക്കെ വലിയ അൾക്ക് ഇണ്ടാവൂലെ പീടിയേലൊക്കെ ഒരാൾക്ക് മാത്രം ച്ചും കൊണ്ടും പിന്നെ രണ്ട് ലിറ്ററിന്റെ കുപ്പികളൊക്കെ അഞ്ചെണ്ണട്ടണ്ട് അയിലും നെറച്ച് ഓൾ
ആഹ്
ഇത് കുടിച്ചാൽ
ആഹ് ആഹ് അന്ന് പിന്നെ ഇന്നലെ ഇന്നലെ അതുപോലെ വെള്ളം കുടിക്കാൻ പോലും വെള്ളം ഇല്ലാഞ്ഞിട്ട് പിന്നെ ഞങ്ങള് പിന്നെ മൂത്തച്ഛൻ്റവിടെ പോകാൻ വേണ്ടി നിന്നു അപ്പ വീട്ടിലൊരു വീട്ടില് ഇന്ന് അന്നന്നെ അടച്ച് അടച്ചിടാൻ പറ്റില്ലല്ലോ വീട് അത് പിന്നെ പിന്നെ എന്തോ അപ്പക്കിന് വെള്ളം വരും ചെയ്യും ഞങ്ങ വീടിവടെ അടുത്തന്നെയാണ് ഞങ്ങള് ഇരുന്നീന വീട് ഇവിടെ അടുത്തന്നെയാണ് അവിടെ ഇണ്ട് വെള്ളൊക്കെ പൈപ്പില് പിന്നെ കുട്ടികള് അവിട്ന്ന് ഒരു കുടം കൊണ്ടന്നൊക്കെ പറഞ്ഞപ്പോക്ക് വെള്ളം വരേം ചെയ്തു
ഉം മഴല്ലന്നാ വല്ലാത്തൊര് കൊടുക്കന്നെ
ആഹ് അതന്നെ വെള്ളം വേണ് വെള്ളം ഇല്ലെങ്കി വൃത്തി ഇണ്ടാവൂല ആഹ്ത് രണ്ടൂ ഇല്ലെ വൃത്തിയിണ്ടാവു വെള്ളല്ലെങ്കി വൃത്തിണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല
ഉം
വേറെന്താ പിന്നെ ഞങ്ങള് പിന്നെ മിക്കടുത്തും ഉള്ളില് പൈപ്പൊന്നും ഇല്ലല്ലോ കൊട്ടത്തളത്തിലൊന്നും
ആഹ്
ആഹ് പാത്രത്തില് വെള്ളാക്കിട്ടല്ലേ കഴ്ക അപ്പൊ ഇവിടെ വന്നപ്പം പൈപ്പും ഇതൊക്കെ ഇണ്ടല്ലോന്ന് പറഞ്ഞിട്ട് നോക്കുമ്പ അ അയിന് വെള്ളണ്ടാവൂല അങ്ങനെ
മ്ഹ്
ആള് കുയുമ്പോക്കെ ശെരിയാവോ ഉം ന്നാ ശരി എന്നാ
ആഹ് ആഹ് ങ്ങാട്ട് വിളിച്ചട്ടെ
ആഹ് ഇപ്പത്തന്നെ വിളിക്കണ്ട പത്ത് മിനിറ്റ് വിളിച്ചായി ചെലപ്പ കട്ടായി പോവും ആഹ് ശരി എന്നാ
ആഹ് ശെരി